ഹലോലോ ഹലോ ഹലോ ഹലോ ആ കേക്കണ്ടാ
ആഹ കേക്കണ്ട് കേക്കണ്ട്. അ എന്തൊക്കെയുണ്ട് ഓ ചോറന്ന്
എന്താര്ന്ന്
ഇന്ന് ചോറും സാമ്പാറും
ആഹ്
മീൻ പൊരിച്ചോ നിങ്ങക്കെന്തേനു
ആഹ് ആഹ് എനിക്ക് ചാളക്കറിയും ചോറും ഹലോ ചോറും ചാളയും
തന്നെ ആഹ് ചാളങ്ങനെ കറി
പണീലാണാ ചാള കറി വെക്കുകയും ചെയ്തിണ്ട് വറക്കുകയും ചെയ്തിട്ട്ണ്ട്
തന്നേ എങ്ങനെ കറിവെക്കല്ങ്ങള്
ഞങ്ങാ ഓ എന്നോട്തന്നെ ചോയിക്കണം മുളക് ചാറും വെക് ക്കും തേങ്ങാചാറും വെക്കും
തേങ്ങ അരച്ചു വെക്കൂല്ലേ
ആഹ് തേങ്ങര്ച്ച് പാല് പിഴിഞ്ഞിട്ട്
ആഹ്
അവിടെങ്ങനെയാ
ആഹ് ഞങ്ങള് പാലൊന്നും പിയ്യൂല ഞങ്ങള് ഉള്ളിയൊക്കെ വാട്ടീട്ട്. ഏഹ് തക്കാളീം ഉള്ളീം എല്ലും വാട്ടും. വാട്ടീട്ട് പിന്നെ മൊളക് ഇട്ടിട്ട് കറിവെക്കും മറ്റേ കൊടംപുളി ഇടും.
ആഹ് മൊളക് ചാറ്.
ആഹ് ആഹ് തേങ്ങ് തേങ്ങാപ്പാലൊന്നും പാരൂല.
ആഹ്.
ഇന്ന് മയണ്ടാ?
ആഹ് മഴണ്ട് നല്ല മഴക്കാറൂണ്ട്.
നല്ല മയേന്ന്വ്ടെ.
ആഹ് അതേപോലെനല്ല കൊതുകിന്റെ ശല്യവുണ്ട്.
ഏഹ് കൊതുകൊന്നുല്ല. ഉം നല്ല മഴണ്ട്.
ഇവിടെ കൊത്‌ക്ണ്ട് ഇത് അപ് ഞങ്ങടെ വീടിന്റെ അപ്പൊർ തീ നറച്ച് ഇങ്ങനെ കാടാണ്.
ആഹ് അതായിരിക്കൂലേ കൊതുക് അടെ കാട് വെ ട്ടൊന്നുല്ല.
അത് അപ്പർത്തെ പറമ്പ്കാര്ടെ.
അത്‌വെട്ടിക്കാൻ പറഞ്ഞൂടെങ്ങക്ക് അഹ് പറഞ്ഞൂടെ കാട് വെ ട്ടിക്കണം.
നമ്മ വെട്ടാ പർഞ്ഞാ അവര് പറയും ഞം ഞങ്ങൾടെ അടുത്ത് വെട്ടാൻ പറയും. അവരെ പറമ്പ് നമ്മ വെട്ടിക്കൊടുക്കണ്ട അവസ്ഥേ.
ആഹ് ല്ല ഇങ്ങക്ക് പർഞ്ഞാ മതി തിങ്ങനെ ഞങ്ങക്ക് കൊതുക് ശല്യണ്ട് ഇങ്ങളൊന്ന് വെട്ടി തരീന്ന് പർഞ്ഞാതി.
ആഹ്. ഒർറാശ്യം പറഞ്ഞാര്ന്ന് അപ്പ പർഞ്ഞ് നിങ്ങക്ക് വേണ്ടെങ്കി നിങ്ങ വെട്ടിക്കോളാൻ പർഞ്ഞ്.
അലോ നമ്മള് നമ്മള് വെട്ടിയാള്ള പൈസരേക്കൂ തരോ.
അതൊക്കെ നടക്കുള്ളൂ അല്ലാതെ നമ്മുക്ക് ഓൽത് പോയി ഒഴിവാക്കി കൊടുക്കാൻ പറ്റോ. അം പിന്നെ.
പിൻ.
ഞ്ഞിൽ അവ്ടെ എങ്ങനെ എർങ്ങാ കഴിയ്ണ്ടോ?
ഇവടെ ആഹ് കൊഴപ്പൊന്നുല്ല ഇന്നലെ ഹസ് ഹോസ്പിറ്റലിൽ പോയി. കെടന്ന്
അത് കൊച്ചിന്റെ മേത്ത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുരുക്കൾ പോലെ വന്നേ.
അഹ് കൊതുക് ആ കൊതുക് കടിച്ചുള്ള അലർജിയാണോ
ത്രണ്ണണ്ട് അല്ല അല്ല അല്ല അതല്ലാണ്ടന്നെ മഞ്ഞണ്ട് പ്രസവിച്ച് രണ്ട് മൂന്ന്സം കഴിഞ്ഞപ്പോതന്നെ വന്നായിരുന്നു അങ്ങനെ കുരുക്കള്.
ഏഹ്.
ആഹ് അപ്പൊ അതിന് വേണ്ടി ആശ്പത്രിയിൽ കൊണ്ടാക്കാര്ന്നു.
ആഹ് അഹ്
അന്നിട്ട് ഇന്നലെ വഴിയിപ്പെട്ട് വണ്ടികേടായിട്ട്
ആഹ് ഇന്നട്ട്പ്പെത്തീറ്റെഒള്ളൂ
ഇല്ല ഇന്നലെ പോയതാ
ആഹ് ഇന്നലെ പോയത് ലെ
അത് ആഹ് അതോണ്ട് ഇന്നല ആരെയും വിളിക്കാനും പറ്റിയില്ല
ആഹ്.
മൊത്തത്തില്
ആഹ്.
പിന്നെന്താ അവിട്ത്തെ വിശേഷം
ഇവിടെ സുഖന്നേ ഇന്നിന്ക്കൊരു ഇന്റർവ്യൂണ്ടായിനു ഞാന് ഇന്റർവ്യൂന് പോയി കിട്ടീട്ട്ണ്ട് നാളെ മുതല് പോയിതൊടങ്ങണോം ടീച്ചിങ്പോസ്റ്റ ഡെയിലിവെജായിട്ട
ആഹ് ആഹ് ആഹ് അപ്പൊ നാളെ മുതല് വിളിക്കാൻ കിട്ടൂലാന്ന്
അല്ല വൈകുന്നേരം മുതലൊയിവല്ലേക്കാരം രാത്രി ഒക്കെണ്ടാവൊല്ലോ
പക്ഷെ വീട്ടിൽത്തെ പണിണ്ടാവില്ലേ
അതൊക്കെ മ്മള് കഴിച്ചെച്ചിട്ടല്ലേ പോവൊള്ളൂ രാവിലെ പോകുമ്പ എല്ലാ പണിയും കയ്യൂലെ ചെറിയ കുടുംബ സന്തുഷ്ട കുടുംബ ചെറിയ വീടൊക്കെയാ അപ്പൊ പിന്നെമ്മക്ക് വല്ലാ പണിണ്ടാവൂല
ആഹ്
ഏഹ് അപ്പൊ വല്ലാ പണിയൊന്നുണ്ടാവുലല്ലോ വീട്ടിലൊരു കൊറേയൊക്കെ പണി ഒതുക്കിട്ടല്ലേ പോവൊള്ളൂ
ആഹ് പിന്നെ ഒതുക്കിയെക്കണയിക്കുവല്ലോ
ആഹ്
ചെറുതായിട്ടൊക്കെ ണ്ടാവൊള്ളോലൊ അല്ലെ
ചെറിയ മക്കളൊന്നുല്ല മക്കളൊക്കെണ്ടെങ്കിലല്ലേ നമ്മക്ക് പണികൂടുതല് ഇള്ളത് വല്യ മക്കളാണ്
ആഹ് ആ അപ്പൊ പിന്നെ കൊഴപ്പല്ല കുഞ്ഞുങ്ങളാവുമ്പണീ കളിപ്പാട്ടോം അതും ഇതൊക്കെ വലിച്ചു വാരിട്ടേക്കണതൊക്കെ
വല്യ ചെറിയ മോള് ആറാം ക്ലാസ്സിലാണ് അപ്പൊ പിന്നെ മ്മക്ക് അങ്ങനെല്ലല്ലോ
ഓൾപ്പോ ഓളതൊക്കെ ഓൾട്തെക്കാനായില്ലേ
ആഹ് ആഹ്
ഉം ആഹ് ഭക്ഷണൊന്നുണ്ടാക്കാതെ ഭക്ഷണൊന്നുണ്ടാക്കലില്ല ഇപ്പ വന്നിട്ട് ഇപ്പ ഭ ഭക്ഷണൊക്കെണ്ടാക്കി കഴിച്ചു തിരുമ്പാപ്പൊ
ആഹ് ആഹ് ആഹ്
ഉം
അപ്പൊ പണി കഴിഞ്ഞിട്ടില്ലേ
വാഷിംഗ് മെഷീന്ലിട്ടതാ പൊറത്തെറങ്ങാൻ വയ്യല്ലോ
ആഹ് ആഹ്
അല്ല പണി എന്നാല് അതൊരു വല്യ പണിയല്ലല്ലോ അയ്ക്കിങ്ങനെ വെള്ളം ഇതാക്കി കൊടുക്ക ആ ഒരു പണിയല്ലൊള്ളൂ
കൂടുതലായിട്ടൊന്നുല്ലല്ലോ
ആഹ് ഉമ്മ കയ്യിലോക്കി അള്ളോഹ് ന്റെ പാട്ട കുഞ്ഞേണീറ്റാ ഏഹ് കൊച്ചെണീറ്റ് ഉമ്മാന്റെടുത്ത് കയ്യിൽക്ക് നോക്കാൻ പറഞ്ഞതാ
ഏഹ് ഉം എണീ എണീറ്റോ
എണീറ്റോ ആഹ് കൊച്ചെണീ കൊച്ചൊറങ്ങിയ തക്കം നോക്കി വിളിച്ചതാ
ഏഹ് ഉം ന്ന്ട്ട് എങ്ങനെ ണ്ടായിരുന്നു പെരുന്നാളൊക്കെന്നട്ട്
പെരുന്നാള് പ്രസവിച്ചെടക്കല്ലാരുന്നോ എന്ത് പെരുന്നാള്
ആഹ് ന്നാലും ആൾക്കാരൊക്കെ വരൂലേന്നെയാ എല്ലാരും വരല ന്നിട്ടില്ലെനിയോ പെരുന്നാളാവുമ്പോ എല്ലാരും വരൂലേ
വര അങ്ങനെ വരാറില്ല പക്ഷേ നങ്ങ അങ്ങട് പോവാറ
തന്നെ ഇപ്രാവശ്യം ആരും വന്നില്ല ന്നട്ട് ഇങ്ങളിവിടെ കെടക്കുമ്പോ കുട്ടിനേം ആയിട്ട് കെടക്കുമ്പോ
ഇല്ല ങ്ങനെ പെരുന്നാള്ന് തലേന്നാണ് ഞാൻ ഇവിടെ വന്ന് കേറിയത് ആസ്പത്രിൽന്ന്
അപ്പൊ അയിന്റെ ഇത് ഇണ്ടാവലല്ലേ
ഉ ആഹ അപ്പൊ എല്ലാവരും വിചാരിച്ചച്ച് കെട്ടിച്ചോടണ പെരുമ്പോ വർക്കാണേ
ആഹ
അപ്പൊ അവിടെന്ന് വെച്ചിട്ടുണ്ടാവും
ആഹ ഉ പിന്ത് അ വിടെ യാത്രയൊക്കെ പോവല്ട്ടോ ങ്ങള്
ആഹ യാത്രയൊക്കെ പോവും എ ടക്കക്ക വല്ലപ്പോഴും അവിടെ യാത്ര പോവാറുണ്ടാ
ആഹ് അവിടെ ഞങ്ങൾെല്ലാരും ഫാമിലി എല്ലാരും പടെ ടൂറൊക്കെ പോവലുണ്ട്
ഏ വെക്കേഷന ആയിട്ട് പോയില്ലേ അപ്പൊ
വെക്കേഷൻ ഇപ്രാവശ്യം ഞങ്ങക്ക് പോവാൻ കഴിഞ്ഞില്ല എല്ലാരും നാട്ടിലല്ലനി ഓരോ സ്ഥലത്തേന്
ആആ ആഹ
ഉഹ അപ്പൊ പോവാാൻ കഴിഞ്ഞില്ല മറ്റ ഞങ്ങെല്ലാരുംപാട് പോവൽ യിരുന്നു
അ.. എങ്ങനെ പോവും
ഞങ്ങള്ൾ വ ബസ് വിളിക്ക ഉം ബസ് വിളിക്കും ആ വലി യ ബസ്സ് നിറയ ആള് ണ്ടാവും
ഉ
ഇവിടെ വലിയ ഫാമിലിയാ അപ്പോ എല്ലാവരുംപാട് മക്കളും ആരമക്കളും ഇ മ്മീ
പേരകുട്ടികളും എല്ലാവരും ഉണ്ടാവും
ആഹ ന ല്ല രസ മക്കടിപോ ളിയാ
അ ശരിയാ കൊറെ പേരുണ്ടാവും നല്ല രസ
ആഹ നല്ല ര സ പോവാന് നിങ്ങള അങ്ങനെ പോയിട്ടൊന്നുമില്ല
ഞങ്ങ അങ്ങനെ പോവാറില്ല
ഹേ
ഞങ്ങ അങ്ങനെ പോല കുഞ്ഞി ഫാമിലിയാ
ആവട കല്യാണം കഴി ചോടത്തോ
കല്യാണം കഴിച്ചെടുത്ത് വലുതാ പക്ഷെ കഴഞ്ഞിട്ട് ഒരു ഒരു കൊല്ലം ആയിട്ടുള്ളൂ
ആ ഞങ്ങള് പിന്നെ വേറെ റിസോട്ടൊക്കെ എടുത്തി നിന്ന് നി എല്ലാരുംപാടെ കൂടിയിട്ട്
ആ മിണ്ടാട്ടിക്ക് ആ
റിസോട്ടേ എടുത്തുന്നിനി ഇവിടെ വയനാട് ഉം നല്ലവസ്ഥേനെ ഉമ്മ ഇമ്മേം
ആ എല്ലാവരും പറയണ്ട് വയനാട് നല്ലരസാന്ന്
ആ ഇമ്മേം ഇമ്മാന്റേ
നമ്മ അങ്ങനെ കേട്ട് ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കാണ് പോവാനുള്ള വയ്യോ
ഒരുരസ് ത്താ പറയണ്ടേ ഹസ്ബന്റിനോട് പറയണ്ടേ ഇങ്ങനെ എല്ലാരുംമ്പാടെകൂടി ഇപ്പൊ കുട്ടിയൊന്ന് കൊറച്ചായിക്കോട്ടെ ഞ്ഞീ ഇങ്ങോട്ടൊക്കെ പോവാം
ആ അതുതന്നെയാ വിചാരിച്ചിരിക്കണേ ഞാൻ പറഞ്ഞേ കറങ്ങാൻ കൊണ്ടോണോട്ടാന്നറഞ്ഞപ്പൊ പറയാ കൊച്ചിച്ചിരി വലുതാവട്ടെ എണ്ട് നമുക്കെവിടെ വേണങ്കിലും പോവാന്ന് പറഞ്ഞിട്ടുണ്ട്
ആ ഇനികൊറച്ച് വലുതായിക്കോട്ടെ അതാനല്ലത്
അല്ലെങ്കിൽ കൊച്ചിപ്പ ഞാൻ മാത്രംമാവുമ്പോ അത്ര വലൃഇതില്ലല്ലോ ഈ കൊച്ചുംകൂടെയായപ്പ വന്നു കഴിയുമ്പോ കൊച്ചു വാപ്പി വാപ്പിന്നപറഞ്ഞ്
ആ ഉം ഉം
പിന്നെന്താ
നല്ലതാ സുഖംതന്നെങ്ങനെപോണ്
ആ പിള്ളേരൊക്കെ സ്കൂളിപോയിട്ടുണ്ടാവല്ലേ
ആ സ്കൂളീപോയിണ് ആരുല്ലേ ഞാനും രാവിലെ ഒന്നും ഉണ്ടാക്കാതെ രാവിലെ ചായേം കടിയുണ്ടാക്കി അങ്ങട്പോയതേനി
ഇപ്പോ വന്നേന്റെ ശേഷാണ് എല്ലാം നോക്കണത്
അ ഇന്റർവ്യൂ എവിടെന്നോ
അല്ല കൊറച്ചന്നെ കൊറച്ചുദൂരം
ഉം
ഉം ആ അതെ പിന്നെ ടൂറൊക്കെ സിനുമേ ഉം
ആ
അതൊന്നും കാണുന്നില്ല സിനിമ സീരീയല് ഉം സിനിമ സീരീയലൊന്നും കാണാറില്ലാ
ഏ സീരിയലാണാറില്ല സിനിമ കാണാറുണ്ട്
സിനിമയൊക്കെ എന്നോ കണ്ടതാ മക്കളൊക്കെങ്ങനെ ഫോണില് കാണും ഒന്നാമത് നമ്മളിവിടെ ടിവി ഇല്ല്യാ
ഇവിടെയും ടിവിയില്ല യങ്ങ് ഫോണിതന്നെ
ആ ഓല് മക്കളൊക്കിങ്ങനെകാണും അപ്പൊ ചെലേപ്പംപോയി ഇങ്ങനെ തലേട്ട് നോ ക്കി അപ്പന്നെട് പോരും
എന്താ അഞ്ചുമിനിറ്റൊക്കെയിരുന്നൂടെ പിള്ളേരായിട്ട് സിനിമേംകണ്ട്
ഏ കാണയെല്ലാ ഒന്നാ കൊറേനേരം ഇരിക്കണ്ടേ
ആ
അശെ
വെക്കിയ്യ്
ഞാൻ വിളിക്കാട്ടാ ശെരിയെന്നാ ആ ആ